ആ ണ്ടേയ്. ഇവടെ നല്ല മഴ വര്ണണ്ട്
ഏ. ന്ന ഇബടെ ഒരു ചുള്ളി മയ പോലുല്ല
ഔ. ഇബടെയ് അല്ലങ്കിലും ഇത് വരെ നല്ല വെയിലാർന്നുട്ടോ ഇപ്പൊ മക്കള സ് കൂളിക്ക് വിടാനായീലെ. ഞ്ഞ് കോൺട്രാൻ പോവാറായപ്പോ പെരുമഴ വര്ന്ന്ണ്ട്
ആഹ്. ഞ്ഞ് എത്ര കൊട വാണ്ടെരും.
ഇയിപ്പൊ നാല് കോടയും കൊണ്ട് പോണം
ആഹ
ഒന്ന് എനിക്കും പിന്നെ മൂന്നാൾക്ക് മൂന്നാൾക്ക് ഓരോന്ന് ഹ്ഹ്ഹ് അപ്പൊ ചിലപ്പോ പോണ വഴീന്നേ അവിടെ അടുത്ത് ഇത്തെ വീട്ടില് കുറച്ചപ്പുറത്തെ വീട്ടില് ഒരു ചേച്ചിയുണ്ട്
ആഹ
അവരെ മോന്
ന്ന് കൊണ്ടോ പോയിട്ടോ
ആഹ
അവരെ കു കുട്ടിണ്ടാവും ആ സ്കൂളത്തിൽ
ആ ആ
ഹലോ ഞാൻ പറയോ ഇന്റന്നെ ഇണ്ട് മൂന്ന് കൊട പിന്നെ അവരെ കൊടേം ഉണ്ടാവൂലേ നാലെണ്ണം അഞ്ച് കൊട കൊണ്ട് പോണ്ടേ
ആയെന്നെ
അങ്ങനെ പിന്നെ ഇവിടുന്ന് ആ പോരുന്നിനും പോരണ്ടിനും മടിച്ചിട്ടേ
ആഹ നല്ല കഥ
ചായക്ക് ചായക്ക് ചായയും കടിയും ഒന്നും ഉണ്ടാക്കില്ല സ്‌കൂൾട്ട് വന്നാല് എന്തെങ്കിലും ചായ കടി ഉണ്ടാവും ഇന്നലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി
ആഹ
ഇന്ന് പോ പൂളല്ലേ കപ്പ കപ്പ
ആഹ ആ് അത് തിന്നുംല്ലേ ഇവര് അങ്ങനെത്തെന്നും തിന്നൂല്ല
എന്തേലും കാട്ടണം പുഴുങ്ങേ അല്ലെങ്കിൽ വേറെ എങ്ങനെലും വെക്കണം
ആഹ വന്നിട്ട്
അപ്പൊ അത് എവിടെ അത് വ ക്കണം വിചാരിച്ചു ഇങ്ങനെ നിക്കെന്നെയരുന്നു അപ്പളങ്ങെ ഈ ഫോണ് എനിക്ക് അനിയത്തിയുടെ ഒരു വർക്കും കൂടി കിട്ട അനിയത്തി ഇന്റ അനിയത്തിടെ
ആഹ അതെന്താ
ഓളെ ഒരു പിന്നെ ജിമ്മിന്റെ ക്ലാസ് ഇടി ജിം ജിമ്മിന്റെ
ആ യ്യി അന്ന് പറഞ്ഞു
ആഹ ആ അപ്പൊ അവള് അവളെ അവിടെ വന്ന ആൾ ക്കാരുടെ ഒക്കെ ഇങ്ങനെ അവരെ നമ്മള് ഫോളോ അപ്പ് ചെയ്യണം
ആഹ
കേറുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാനേ അവര് ചെയ എന്തൊക്കെ ചെയ്യല അതിനെ റ്റിട്ട് ഇങ്ങനെ അവരോട് ചോദിക്കണം നമ്മളുടെ ഇടക്കൊക്കെ ഇങ്ങനെ
ആഹ ആഹ
അപ്പൊ അതില ഒരു ഗ്രൂപ്പ ഉണ്ടോള്ളു അതില് ചേർത്തിട്ട് ഞാന ഇങ്ങനെ വിളിച്ചല് വിളിച്ചാലൊന്നും അവരെ കിട്ടില്ല ഒക്കെ ഡോക്ടർമാരും പിന്നെ ജോലിക്കാരാണ് ഫുള്ള്
ആ ആ
ജോലിക്കാരല്ലേ തടി കുറയ്ക്കാനും ഇതിനൊക്കെ പോണത് വെയിറ്റ് ലോസും ഇതൊക്കെ കുറക്കാനെ അപ്പ ഒക്കെ ജോലിക്കാര അപ്പൊ ഈ സമയത്തൊന്നും വിളിച്ചാ അവരെ ഡ്യൂട്ടി സമയവില്ലേ അപ്പൊ ഞാൻ അ ആദ്യൊക്കെ ഞാൻ വിളി ച്ചേർന്ന അ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് ആരാണ് എന്താണ് അറിയ ന ഒക്കെ കാണുമ്പഴേ. ഇപ്പൊ പിന്നെ ഇപ്പൊ ഞാൻ മെസ്സേജ് വിടും, അപ്പൊ ഇന്ന് മെസ്സേജിട്ടൊരു നാലീ ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാ മതി അഭിപ്രായം കിട്ടെങ്കി, നമ്മളെ പോയ അപ്പ മെസേജ ഫോൺല് ഒന്നും ആവില്ല ആ, അങ്ങനെ നീലിച്ചാല് ഒരു മറുപടി ഇടൂല അപ്പൊ പിന്നീ നമ്മള് അവരെ ഫോളോ അപ്പ് ചെയ്ത് പിന്നിം പിന്നെ മാേഡം എന്തെങ്കിലും പ്ലീസ് റി പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വിടണം.
ഉം ആ ആ
അപ്പൊ അങ്ങനെ പറയുമ്പോ ചെലോര് വിടും. അങ്ങനെയൊക്കെയാണ് അവരെങ്ങനെ നമ്മള് ഇതാക്കണം. നമ്മള് ക്യാശ് ത്തില്ല അതോണ്ട് വർക്ക് ചെയ്യണില്ലേ പിന്നെ വർതനെ ക്യാഷ് കൊട്ത്ത് അപ്പൊ അത് ചെയ്യണില്ലേ അങ്ങനെ നെങ്ങനെ ന്നൊക്കെ ചോദിച്ചിട്ട് ആ അവരെയും കൊണ്ട് നമ്മള് ങ്ങനെ പറഞ്ഞ് . അപ്പൊ അവള് ഇന്നോട് ആദ്യം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ച്ചി
അപ്പൊ ഓൽക്ക് അറീല്ല ഓ ല് പൈസ കൊടുത്താ ഇത് ചെയ്യണംന്നൊക്കെ.
അവര്ക്കിപ്പ പൈസ് സേൻ്റെ ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരണെ ഒക്കേ.
ആ ആ ആ ആ
ഇല്ലാ ഒരു ഇത് കാണുമ്പാണ്ട് ചെയ്യാ, പിന്നെ ഒരു ചിലപ്പോ മടിയും കൊണ്ട് ചെലോര് ചെയ് യ്യാത്തൊരു
ആ അതിട്ത്ത് വിഗും ലേ. ആ ആ എന്റെ മാപ്പിളന്നെ ഒരു മാസം പോവും പിന്നെ പോവും നിർത്തും. അങ്ങനെ ക്കെ. എല്ലാ
ആ ആ അങ്ങൻത്തെ ആൾകാര് ണ്ടാവൽ ണ്ട്. ഇന്നോട് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഇതാക്കണേ നമ്മളങ്ങനെ ഫോളോ അപ്പ് ചെയ്യുമ്പ വ ർക്കൊരോർമ്മ ണ്ടാവും അങ്ങനെ. അങ്ങനെ അങ്ങൻത്തോരും ഉണ്ടാവേ. അപ്പ അനിയത്തി പറഞ്ഞ് ഇങ്ങനെ ചെയ്യോ യ്ച്ച് അപ്പൊ ഞാൻ ആദ്യം ഇൻക്കെയ്യടി പറഞ്ഞോളോട്.
ആ
അപ്പം ഇന്നോട് അണക്കേ സ്റ്റാറ്റസ് ഇട്ട് അൻമ്പും നൂറും കിട്ട്യാ മതിയോ ചോയിച്ചു ഇന്നോട്.
ആ ആ അപ്പൊ എന്റേത്‌ തെരാ പറഞ്ഞിട്ടുണ്ടാവും.
അപ്പ ന്നോ തരാ ത അല്ലാതെങ്കിന്നോള്ന്നെ ആദ്യൊക്കെ ഇപ്പ ന്നെ വേണ്ട വണ്ടാ പറയലാണ് പ്പൊ. ഓളെ ബുദ്ധിമുട്ടിക്ക്യാ വിജാരിച്ച്. ഓള് ഇങ്ങനെ അഞ്ഞൂറും, ആയിരൊക്കെ അപ്പൊ ഞാൻ വേ ണ്ടടീ ഇയ്ക്ക് വിട്ട ര്ന വേണ്ട. അവിടെ ചെന്നാലന്നെ മക്കൾക്ക് ഡ്രസ്സ് ഇട്ത്ത് കൊടുക്കും. പിന്നെ അവരെം കൊണ്ട് ഇങ്ങനെ എല്ലാട് കൂടി സർക്കസ് ആയിട്ടും സിമ്മിങ് പൂളിക്കായിട്ടും അങ്ങനെ ക്കവള് കൊണ്ടോണതാണ്. അപ്പ പിന്നെ ഇഞ് പൈസ വേണ്ട ഞാന് തരര്തേ ന്ന് ഞാനോളോട് ഇങ്ങനെ എപ്പളും പറയൂട്ടോ. അപ്പൊ ഓളെ ഇൻക്ക് എന്തെലും ഒരു വരുമാനം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങ ഇങ്ങനെരു പണി ഏൽപ്പിച്ച് തന്നതാണ്. ഏഹ്
ആഹ്
അപ്പൊ ഇന്നോട് പറഞ്ഞ് അണക്ക് സ്റ്റാറ്റസ് കി കിട്ടീട്ടൊന്നു ഇല്ല ഞാൻ ഇപ്പൊ ഫസ്റ്റ് തൊടങ്ങല്ലേ. ഒരു മാസ ആയിട്ടില്ല അ ഓ ഇന്നോട് പറയ് അനക് ക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ട് അൻപതും നൂറും കിട്ടിയാ മതിയോ ചോയ്ക്ക് ഇന്നോട്
ആ
അപ്പൊ അങ്ങനെ അപ്പൊ ഓൾ പറഞ് നിർബന്ധിച്ചപ്പോ പിന്നെ ഞാനാണ്ട് ചെയ്യാണ്. വെറുതെ വീട്ടിലിരുന്നിട്ടല്ലേ നമ്മള് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ.
അഅന്നെ. യെവിട്ന്നൊക്കെ വരുമാനം കിട്ടാച്ച അതൊക്കെ നോക്ക് ഹ് ഹ്
അതെ അതെ ഹെ ഹെ അപ്പ ഞാന് അപ്പ അവരിന്റെ സ്റ്റാറ്റസ് ഇപ്പ കാണര്ത് വെച്ചിട്ട് ഞാന് അവരെ ക്കെ ഹൈഡ് യ്തിട്ടാ വെച്ചണത്.
ആ ആ ഹ ഹാ
അയ്റ്റള് നമ്മളത് കാണുമ്പളേ ഇതൊക്കെ കാണുമ്പളെ എന്താപ്പ സംഗതി കര്ത് ല്ലേ ഹ് ഹ് ഹ്
ആഹ
അപ്പൊ ഓൾക്കും കൂടി കൂന്ന് ഷെയ്മേട് വേണ്ട വിചാച്ചിട്ട് ഞാന് ഓള ചേച്ചിയാണന്നും പറയില്ലട്ടോ വിളിക്കുന്നോരോട് ആ പറയുന്നില്ല ഞാന ഒന്നും അറിയത്ത ഒരാളെ പോലെ ഇ,,, പ്പക്ക എന്റെ ഡിപും കൂടിന്റെ സാറ്റ് പിന്നെ വാട്സആപ്പിൽ വയ്ക്കാൻ പറ്റാത്ത കോലായി ഏ കാരണം അങ്ങനെ വെച്ചാ ചിലപ്പോ അവള് ഇനിയും കാണുമ്പോ ആ ഡൗട്ട് തോന്നത് ചിത്രയുടെ ചേച്ചി തന്നെയാണോ ഞങ്ങൾ ഒരുപോലെ ഉണ്ട് ഏകദേശം
അതെ ആ
ഭയങ്കര മോഡേൺ ആണ് ഞാന് നാടന്മട്ട് മനസിലായില്ലേ ഓള് പാന്റും കോട്ടും ജീൻസും അങ്ങനെ ആതില് നടക്കുമ്പോ ഫൈറ്റ് ചെയ്ത് അങ്ങനെ ഫുള്ഞ്ച് പിന്നെ നമ്മള് നമ്മളതായിട്ടനെ നട ഓരോത്തർക്കുംഓരോ ഇല്ല
ജീവിച്ച മാ അങ്ങ ജീവിച്ചണോ
അതെ അപ്പോൾ ഇന്ന എങ്ങനെ ദേഷപ്പെ പിന്നെ അതുമല്ല അവിടെ ചേച്ചിയായിട്ട് ഞാനിന്റെ തടി ഇങ്ങനെ കൂടി വെരാ അപ്പൊ ട്രെയിനറായിയിട്ട്ട്രെയിനർക്ക് ട്രെയിനർ ചേച്ചീന്റെ കാര്യം കൂടി നോക്കാൻ വയ്യാന്ന് കരുതിട്ടേ ഹ അപ്പക്ക് അതൊക്കെ കാണ ആലോചിച്ചപ്പ അപ്പൊ ഞാനെന്താ കാാട്ടീന്നോ ഫോണില് ഫോട്ടോ ഇട്ടാലല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ ടീ കുട്ടികളുടെ ഒക്കെ ഇട്ടാ കുഴപ്പമില്ലല്ലോ
ആഹ ആഹ ജി എന്ന ആക്ക് ജിമ്മിന് പോയിക്കൂടെ
ജിമ്മോള് ഇന്നോട് ഓൺലൈൻ ക്ലാസ്സ് ഇത് എന്ന് കേറാൻ പറയൽ തൊടങ്ങിന്നച്ചിട്ടാ വീട്ടിൽ ചെല്ലുബം പറയും അവിടെ വൈഫൈ ഉണ്ട് അവിടുന്ന്ചൈതോ പറയും
ഉ ആഹ
പോയിട്ട് കാര്യില്ലട അതിന്റേതായ ഭക്ഷണ രീതികള് നമ്മള് പിന്നെ ഡയറ്റ് റ്റമാണ
ആഹ ആഹ
അവളെ ഞട് സ് ബദാാം പാല് മുട്ടേന്റെ വെള്ള അങ്ങനത്തൊക്കെ ഓള് കഴിക്കുക
ആഹ ആഹ
നമ്മള് അഞ്ചെണ്ണോ പത്തെണ്ണ കൊട് ന്നാൽ കുട്ടികൾക്കെ തന്നെ വേണം
അത് ശെരിയാ അത് ശെരിയാ കല്യാണം കഴിഞ്ഞന്റെ മുന്നക്കാണ തറക്കാടില്ലല്ലെ
അതെ അന്നാണെങ്കി നോക്കാം പിന്നെ ഓള് ഫ്രൂട്ട്സ് ആള് ഇങ്ങനെ ഓള് ഭക്ഷണം രാത്രി ചോറൊന്നും കഴിക്കുന്നില്ല
ഉം ഉം
ഇങ്ങനെതപോലെ എന്തേയിലൊക്കെ പിന്നെ ഓട്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തേലൊക്കെ? ആഹ് ബൂട്ടിയി തന്നെ അപ്പം പ്രസവം കഴിഞ്ഞപ്പം നല്ല ല്ലാം തടിച്ചേർന്ന് ഇരുപത്തെട്ട് ആ ഇരുപത്തെട്ട് കഴിഞ്ഞേന്റെ പിറ്റേസം ഓള് പോയി ക്ലാസ് പോലൊട ങ്ങി.
ആ ആഹ
ഓൾക്ക് വർക്കഔട്ട് ചെയ്യണംന് പറഞ്ഞിട്ട് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞ്. പ്രസവത്തിന് അതുപോലെ ഒമ്പത് മാസ മസം ആയിട്ടും. ഒമ്പതാം മാസ ഒള് പ്രസവത്തിന്റെ തലേസം വരെ ഓള് ക്ലാസ് എടുത്തായിരുന്നു.
ഹേ
തലേസം ഒള് ആ റ്റൽ ചെന്നപ്പോഴാണ് ഞങ്ങള് പ്രസവത്തിന് പോയതാന്ന് അറഞ്ഞത്. അമ്മ അമ്മേയും കൂടി പിന്നെ ഓള് അവള് വേറൊരു ഫ്രണ്ട്സിന്റെ വീട്ടിലായിരുന്നു. അവിടന്നാണ് അവള് ഞാൻ ഹോസ്പിറ്റൽക്ക് പോകാണ് അമ്മേനോട് വരാൻ പറഞ്ഞത്
ആ ആ
ഇങ്ങനെ അ വർക്കൗട്ട് ചെയ്തിട്ട്
ആ ആഹ
നമ്മള് ഓരോരുത്തര് വയറൊക്കെ ഉണ്ടാവുമ്പോ താങ്ങി പിടിച്ച് നടക്കണ പോലെ അങ്ങനെ കാട്ട്ണ കണ്ടാ പേടിച്ച്. ഇപ്പൊ ചാടും തോന്നുന്ന പോലെ നടക്കില്ലേ ഓളിങ്ങനെ ആ ഒൻ ഇപത് മാസം വെച്ചിട്ട് ഇങ്ങനെ വർക്കൗട്ട് ഇങ്ങനെ ചാട്ണും കളിക്ക്ണും. ന്താണും ഇതേന്ന്
ഓൾക്ക് ഒരുട്ടിന്നല്ലെള്ളൂ?
ഓൾക്ക് ഒരു കുട്ടിന്നെ ഒള്ളൂ. പിന്നെ വേറെ ഒരനിയത്തിണ്ട് അവൾക്ക് രണ്ട് കുട്ടികള്.
ആ രണ്ടനിയത്തിയള് ഇണ്ട്ല്ലേ?
രണ്ടനിയത്തി ഒര് അനിയൻ ഞാനാണ് മൂത്തത്.
ആ ആഹ്
അനിയന്റെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി. ഇപ്പൊ ചെറിയ കുട്ടി ഒരു വയസ്സ്. ആ അന്ന് ബർത്തിടക്ക് പോവാണ് പഞ്ഞിലെ.
ആ ആഹ്
അങ്ങെനെ അങ്ങനെയൊക്കെണ്.
ഇന്നാഞ് ഇതിൻ്റെ റെസിപ്പിയൂടി പറഞ്ഞാട്ടെ ആതിലെന്താ ഇടാന്ന് കൂടി പറഞ്ഞാട്ടെ? മന്തിയുടെ ചോറില് മന്തിയുടെ ചോറില്.
ചോറിലൊന്നും ഇടൂലല്ലോ ചോറ് നമ്മൾ ഇതില് ഇടുമ്പള് പിന്നെ ചോറില് തന്നെ. ചോറെന്താ നമ്മള് അങ്ങനെ വേവിച്ചിട്ട് ഉപ്പ് തൊ കുരുമുളക് അങ്ങനെ ഇടും പിന്നെ ആ മറ്റേ ആ ആ ഇതില്ലേ എന്താ പറയാ
പട്ടേം ഗ്രാമ്പൊക്കെ ഇടോ?
വേണം എങ്കി കൊറച്ച് ഇടാ.
ആഹ്
ഉണ്ടെങ്കിലൊള്ളു ഇടല് ആ ആ വേണമെങ്കിൽ ഇട്ടാ മതി നിർബന്ധൊന്നൂല്ല.
ആഹ്
പിന്നെ പച്ച കളർ വരണെങ്കീ ഞൻ ആ പസ് ടാണ്ടാവല്ലോ എസൊൻസ്.
ആഹ
പിസ്ത വള്ളം ഇതാക്കൂലേ?
ആ മനസ്സിലായി.
പോകററ് വ വാങ്ങൽ ഉണ്ട് വെള്ളം കലക്കാൻ ഒക്കെ പാലില് കലക്കി കുടുക്കല്ലോ പി സ്ത വെള്ളത്തിന്. ആ് പച്ച അപ്പൊ പച്ച കളറ് ചെലപ്പോ കുട്ടിയാളെയ് മഞ്ഞിം. ചുവപ്പും പോരാഞ്ഞിട്ട് ഓൽക്ക് പച്ചിം വാണന്ന് പറഞ്ഞാൽ ചെലപ്പോ അതൂടല്ണ്ട് കൊറച്ച്. കല്യാണത്തിന് കാണലില്ലേ പച്ചിം ഓറഞ്ചും പലേ കളറുണ്ടാവല്ലോ ചെ ന്നാ അയി ടോ ടൈമ് നോക്ക് ആ ശരി